ഹലോ ഹലോ കേൾക്കാമോ
ആയിക്കെക്ക അങ്ങോട്ട് കേക്കാ പോോ
ആഹ് കേൾക്കാം കേൾക്കാം ക്ലിയർ ആയിട്ട് കേൾക്കാം എന്തുണ്ട് വിശേഷം അവിടെ
നല്ല വിശേഷം നിക്ക് സുഖല്ലേ
ആ അ സുഖായിട്ടിരിക്കുന്നു കൊഴപ്പൊന്നുമല്ല പിന്നെ ആ കുട്ടികളുണ്ട് രണ്ട് കുട്ടികളുണ്ട് രണ്ട പെൺകുട്ടികളാണ് ആഹ പഠിക്കുന്നത് രണ്ടു പേര സ്കൂളിൽ പോയി ആ ഒരാൾ എൽ കെ ജയിലും ഒരാള് ഒന്നാം ക്ലാസ്സിലും അതെ അതെ വീട്ടില ആാരൊക്കെയുണ്ട്
എന്റെ വീട്ടില് ഞാനും ഹസ്ബന്ഡ എനിക്ക് മൂന്ന് മക്കള
ആഹ് ഹഹ
പിന്നെോക്ക മൂത്താണ് എട്ടിന് പഠിക്ക രണ്ടാമത്തെ ആട് ആ ക്ലാസ്സിൽ പഠിക്കുന്നത് ചെറുത് എം കെ ജി പഠിക്കുന്നു
കജി പഠിക്ക ഊന കഴിയും ആഹാര കഴച്ചോ
ഓ ഉച്ചക്കെട്ട കഴഞ്ഞില്ല രാവത്തത്തെക്കെ എല്ലാം കഴു അ പണ ഇല്ല ക കുട്ടികള സ്കൂിൽ പോക സമയത്തെല്ലാംകയിയും
ആഹ് ഇവിടെ അങ്ങനെതന്നാ എല്ലാം ഹസ്ബന്റ്ന് ചോറ് കൊണ്ടോണോണ്ട് രാവിലെ വെളുപ്പിനെണീക്കുന്നോണ്ട് അടുക്കളയിലുള്ള പരിപാടിയെല്ലാം കഴിയും പിന്ന സ്കൂളി വിട്ട്കഴിയുമ്പോ കുറച്ച് പരിപാടികളുണ്ട് അത്കഴിഞ്ഞ വെറുതെയിരിക്കുക അഹ്മ്
സ്കൂള് വിട്ട്കഴിഞ്ഞ പിന്നോര് വന്നലൊരു പാടണ്ട്ട്ടാ
ആഹ്മ്
ആ
പിന്നെ അവിടെ മഴയൊക്കെയൊണ്ടോ മഴയൊക്കെയൊണ്ടോ അവിടെ
ഓ അല്ലിപ്പം വെയിലണ്ട് ഇവിടെ പകല് വെയില് വൈകുന്നേരം നല്ലമഴയും ഇന്നിപ്പോ രാവിലെ ചെറ്ക്കനെ പെയ്തിരുന്നു
ആഹ് ഇവിടെ അങ്ങനെതന്നായിരുന്നു മങ്ങി നിന്നേതായിരുന്നു ഇപ്പൊ ചെറുതായിട്ട് വെയില് വരുന്നുണ്ട് ആ വെയിയില് കണ്ടോണ്ട് തുണിയെല്ലാം കഴുകിയിട്ട് ആഹ്
ആ ഇവിടേങ്ങനെതന്നെ തുണിയെല്ലാം കഴുകിയിടാൻ ആറെയോ മഴപെയ്യോ അന്നേരം എടുത്തോണ്ട്വരും അങ്ങനെ ഉം ഇപ്പൊക്കൊറച് പകല് വെയിലണ്ട് അപ്പത്തേക്ക് ഡ്രസ്സൊക്കൊണങ്ങിക്കിട്ടും
ആഹ് എന്താഉച്ചക്ക് കറിവെച്ചത് കഴിക്കാനായിട്ട്
മീന് മത്തിയില്ലേ
ആഹ് മത്തിയാ ഇപ്പം മി ഇപ്പം നെയ്മത്തിയുടൊരു
ആ-ആ അങ്ങനത്തെയന്നെ ഓ ഒരുപാടണ്ട് ഉം ഏ ഇപ്പത് ഇപ്പ കൂടുതലാ ഒരുസമയത്ത് കിട്ടാന്ണ്ടാവില്ലാത്
ആഹ് ഒരുസമയത്ത് കിട്ടാനില്ല കിട്ടും ഈ സമയോക്കെയാവുമ്പോ ഇഷ്ടംപോലെ
ഇഷ്ടംപോലെ പക്ഷെ കഴിക്കാൻ പൊരിച്ചാലൊക്കെ ഉസ്‌പ്പാവുണ്ട് ലെ
വർത്ത്തിന്നുന്നതല്ലേ ഏറ്റവുംനല്ലത്
ആഹ് വറ്ത്ത് ഉം അതാ ആ ചക്ക ഓ ഡേറ്റ് നല്ല ഉം പ്പച്ചക്കെടെ സീസണാണ് ട്ടാ അടച്ചക്കയുംമാങ്ങയും ഒക്കെണ്ടാ ഉം
ആഹ് ഞങ്ങടെവീട് നറച്ച് മാങ്ങയാ ചുറ്റും മാങ്ങാമരമാ
ആ ഇവടെയുംങ്ങനെതന്നെ
ആഹ് പിന്നെ അമ്മേടെ അമ്മെടെവീട്ടില് ചക്കയുണ്ട് അവിടൊരു ചക്കയുണ്ട് ആ ചക്ക അതായി വരുന്നതേയുള്ളൂ അതിൽ ഒരെണ്ണം ണായി ആവുന്നതേയുള്ളൂ അവിടെ ഇച്ചിരി താമസവാ ഇപ്രാശ്യം
അഹ് ചക്കഇടാണ്ട് ഇബെട്യോയക്കെ ഞങ്ങള് പഹ്
ചെലയിട്ത്തൊക്കെ പെട്ടെന്ന് ആവും ഞങ്ങളെ വീട്ടില് പെട്ടെന്നായില്ല ഇ പ്രാവശ്യം പെത്ക്കെ ള ണ്ട് മെനഞ്ഞാന്ന് ഞായറാഴ്ച ഒരെണ്ണം ആയതേ ഒള്ളൂ അത് വല്ല്യ ഒരണ്ണായിരുന്നു അത് ഇടീച്ച് എല്ലാർക്കും കൊടുത്ത് വേവിച്ച് കഴിച്ച നല്ലേയിരുന്നു
അഹ് അഹ് ഇവടെ മാങ്ങങ്ങനെയ ചക്ക ഇഷ്ടം പോലെ ഇടാ ചക്ക യുണ്ട് മാങ്ങീണ്ട് പിന്നെ മാങ്ങ ഇങ്ങനെ ഇ ലെ ലാസ്റ്റ് അവിടെ ഇണ്ടാക്കും നേര്ത്ത്
അങ്ങനാ ഉം പിന്നെ
ആഹ് എല്ലാരും ഉണ്ട് ഓ ഹസ്ബൻഡ് നാട്ടിലെനെ നാട്ടി തന്നെ ഗൾഫിൽ ആയിരുന്നു ഇപ്പൊ കൊറ്ചായിട്ട് ഇപ്പം നാട്ടിത്തന്നെ ഒരു വർഷ
ഓ അങ്ങനെ
ആ ഇങ്ങള ഹസ്ബൻഡറ് നാട്ടിൽ തന്നേണൊ
ആഹ് ഹസ്ബൻഡന്റ് നാട്ടിൽ തന്നെയാണ് കല്യാണം കഴിഞ്ഞ പിന്നെ പോയിട്ടില്ല ആള് അയിന് മുമ്പ് ഗൾഫിലായിരുന്നു പിന്നെ പോയിട്ടില്ല
ആണ്ന്നോ അയ് ശരി പിന്നെ സ് സുഖല്ലെ വേറെപ്പെന്താ
സുഖവായിട്ടിരിക്കുന്നു പിന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കാ പിന്നെ ഇപ്പ ആ ഇന്റെ ബ്രദർ ഇങ്ങോട്ട് വന്ന് ആള് ആ വീട്ടിലോട്ട് വന്ന്
ആ ഇങ്ങൾ സ്പെഷ്യൽ ഫുഡൊക്കെ ഇണ്ട് ആ എങ്ങനെ ഉങ്ങെന്താ പർണെ
ഉച്ച കഴിയുമ്പോ ഇനി മൂന്നരയാവും പെട്ടെന്നങ്ങ് ആവും മൂന്നര ആവുമ്പഴ്ത്തെക്ക് ഇനി കുട്ടിയെളെ വിളിക്കാൻ പോണം
ആണോ ഇങ്ങളെ അട്ത്തെ സ്പെഷ്യൽ ഫുഡൊക്കെ എന്താ
സ്പെഷ്യലായിട്ട് എന്തും എന്തെങ്കിലും അവർക്ക് സ്കൂളീന്ന് വരുമ്പോ എന്തെങ്കിലും തോന്നുവാന്നെങ്കി എന്തെങ്കിലും യൂട്യൂബിനകത്ത് നോക്കി എന്തെങ്കിലും ഒക്കെ ഒണ്ടാക്കും അല്ലെങ്കി രാവിലത്തെ കാപ്പി അദി ബാക്കി കാണും അത് അവർ ക്കു വെരുമ്പം സ്കൂളിന്ന് വെരുമ്പം കൊട്ക്കും ഇവടെ ട്യൂഷൻ ഉണ്ട് അട്ത്തൊരു ട്യൂഷൻ വീട്ടി വിടും
ഓ ഓ ചെറി എവിടെണ്ടാണെ
അതെ അതെ ഇങ്ങൾ സ്പെഷ്യൽ ആയിട്ട് വല്ലോം ഉണ്ടാകുന്നു ണ്ടോ അങ്ങനെ ഉണ്ടാക്കാറുണ്ടോ
ആ ഉണ്ടാക്കാർണ്ട് എപ്പളെങ്കിലും എപ്പൊയൊന്നില്ല എപ്പഴെങ്കിലും ഒക്കെ അതെന്നെ ആ അതെന്നെ തോന്നുവാണെങ്കിൽ ആ ഫോൺ
ആണ് എന്തെിലും ഫുഡിന്റെ എന്തെ കാണുവാന്നെ നല്ലയാണെന്നുണ്ടെങ്കി ഒണ്ടാകും അങ്ങനെ
തെ അങ്ങൻ തെന്നെ ഞാനും ഞാനും ഉണ്ടാക്കൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ ഇപ്പൊ ഒന്നും ഇണ്ടാക്കൽ ഇല്ല ലൈസ് പിന്നെ
ഉണ്ടെന്നുണ്ടെങ്കി അങ്ങ് ചെയ്യും
ആ അങ്ങന തന്നെയാൺ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ചെൽപ്പോ അത് ഇൻസ്റ്റെൽ ഇങ്ങനെ കാണും അന്നേരം പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പിന്നെ ഇന്റെ ഒര് പൊടിക്കൈകളും അയിൽ ചേർക്കും അയിൽ പറയുന്ന സാധനങ്ങൾ ഇല്ലെങ്കിൽ അയി ച്ച് പൊടി കൈകളും ചേർക്കും ഞാ അങ്ങനെ ഇണ്ടാ
പിന്നെ രാത്രിൽ ചഞങ്ങൾ ചപ്പാതി ചത്തിയാ ഞങ്ങള്ൾ ചോറ് കഴിക്കാറില്ല ഞങ്ങള്ൾ എന്തായും ചപ്പാത്തിയ
ആത
ആഹ ആഹ ആഹ ചപ്പാത്തിയും എന്തെങ്കിലും ഉള്ള കറിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ കറി അല്ലങ്കിൽ മീൻറി ഉണ്ടെങ്ക പിന്നെ അത് കൂട്ട കഴിക്കും
ആ് ഞാനാ ഉച്ചക്കട്ടെ കറി ഉച്ചക്കട്ടെ കറി എങ്ങനെയണ്ടോ അടെക്ക് മൂന്നാാലല്ലേ ഉണ്ട അതെതെ അപ്പൊ പിന്നെ ഉച്ചക്കട്ടക്കറി ഇങ്ങനെ ആയാലും ഉണ്ടാവും പിന്നെ ചപ്പാത്തി ഉണ്ടാക്കും പിന്നെ ചോറ ഉണ്ടെങ്കി കുട്ടികക്ക് ഞാൻ ചപ്പാത്തി അധികം കൊടുക്കണ നന്ദായി രാരി
ആഹ കുട്ടികൾക്ക് ചോറ് കൊുപ പോകണോ സ്കൂളിൽ ചോറ് കൊണ്ടുപോകണോ
ആ ആ കൊണ്ടു പോോണം
ആഹഹ
ആഹ
ഇവിടെ പിന്നെ കുട്ടികൾക്ക് ചോറ് കൊണ്ടു പോോണ്ട സ്നാക്സിും തന്നെ കൊടുത്തട്ടാൽ മതി അവിടെ ചോറുണ്ട് നല്ല ഫുഡാ ആഹ് അവിടന്ന ഫുഡ് കഴിക്കണം എല്ലാ കുട്ടികൾ അവിടന്ന ഫുഡ് കഴിക്കുന്നേ
ഇല്ല മോൻ ഏഹ് ചെറുത് മോന് എൽ കെ ജി പഠിക്കുന്നന്ന് പറഞ്ഞല്ലോ ഓന് ഫുഡ് കൊടുത്ത് വിടണം പിന്നെ കഞ്ഞി ഉണ്ടാവും അതിന് ക്ലാസ് ആഹ് അതിന് ക്ലാസിന്ന് ഓരൊക്കെ കൊടുത്തോളും പിന്നെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് പിന്നെ മോക്ക് പിന്നെ ഫുഡ് ആടെ ഉണ്ടാവും പക്ഷേ ഇവള് കഴിക്കൂല അപ്പൊ പിന്നെ ഞാൻ മോന് ആക്കുമ്പോ ഓൾക്കും കൂടെ ആകും ക്കീട്ട് അങ്ങനെ കൊടുത്തപടി
ആഹ് ജോലി
ആഹ്
എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ഒന്നുമല്ലല്ലോ വീട്ടിൽ തന്നെയാണ്
ഈൻ്റെ
ബാങ്കിലോ
മെഹന്തി മെഹന്തില്ലേ
ഓഹ് മെഹന്തി ആഹ് ആഹ് ഓഹ് അങ്ങനെയാ ഒരുപാട് കിട്ടാറുണ്ടോ കിട്ടാറുണ്ടോ കല്യാണ സമയത്ത്
മാസായതെ ഇള്ളു ഇപ്പൊ വർ ക്കക്ക കിട്ടി വരുന്നെ ഇള്ളു തൊടങ്ങി സ്റ്റാർ ട്ടെയ്തു.
ആഹ് സ്റ്റാർട്ടിങ്ങാ ആഹ് മ്
നിങ്ങെളെന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ
ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല കുട്ടികള് ഒള്ളോണ്ട് പിന്നെ ഞാൻ പി എസ് സി നോക്കുന്നുണ്ട് പി എസ് സി കുറച്ച് നേരം ഒക്കെ നോക്കും അങ്ങനെ അതിലങ്ങിരിക്കത്തില്ല ഇതിലിരുന്നാലേ വല്ലതും കിട്ടുള്ളൂ എന്നാലും എക്സാമിനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അയച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഒക്കെ ടകടക്ക്
ഇതിന്റെ മുന്നെപ്പളെങ്കിലും ഇതൊന്ന് എഴുതിട്ടുണ്ടായിന്നോ പി എസ് സി എഴുതീട്ടുണ്ടോ
ആ എഴുതിയിട്ടുണ്ട് കുറേ എഴുതിട്ടുണ്ട് അതില് അങ്ങനെ അങ്ങ് ഇരിക്കാറില്ല കു കുട്ടിയാം കുഞ്ഞു കുട്ടികളല്ലായിരുന്നോ അപ്പം എന്നാല് എല്ലാ അഴിച്ചിടുവായിരുന്നു അത് വിട്ടുകളളയത്തില്ലായിരുന്നു നമ്മള് ഇടയ്ക്ക് ബ്രേക്ക് ക്കെയ്തില്ലായിരുന്നു
ആഹ് ആഹ് പിന്നെ പിന്നെ ആഹ് ശരിയാ
അതുകൊണ്ട് അത് അങ്ങനെ വിട്ടിട്ടില്ല പിന്നെ അതിലോട് ങ്ങ് ഇരിക്കാൻ ഇരിക്കണന്നുണ്ട് പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളൊണ്ടത് പറ്റാറില്ല വീട്ടിലേ ജോലിയാ ഇടയ്ക്കുടെ കുട്ടികളില്ലാത്ത ടൈമില് കുറച്ചു നേരോക്ക നോക്കും
ര് ഫ്രീ ആയിരിക്കല്ലോല്ലെ
അതെ അതെ കല്യാണത്തിന് മുമ്പ് ജോലിയൊക്കെ ഉണ്ടായിരുന്നതാണ് അത് പോയതാ ടെക്നോ പാർക്കിൽ ജോലി ചെയ്തൊണ്ടിരുന്നയാ കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ വിട്ടില്ല പിന്നെ അതങ്ങ് അത് ആഹ് ഒരു ടച്ചങ്ങ് പോയി പിന്ന ഇനി കുട്ടികൾ വലുതായ ട്ടങ്ങാണം എന്തെങ്കിലും നോക്കാന്ന് വിചാരിച്ചു
നിങ്ങള് എന്ത് വരെ പഠിച്ച
എന്തോ ഞാൻ ബികോം ബികോം ആരുന്നു ബികോം ആയിരുന്നു
ആഹ ശരി
ആ
പിന്നെ അസ ഈ വാട്ടർപൂഫ് ഇല്ല
ഇന്തോ
വാട്ടർപ്രൂഫ്യൂണ്ടല്ലോ
ആഹ ആ മനസ്സിലായി മനസ്സിലായി ആഹ അതിന്റെ ജോലിയ ആഹ ഓക്കെ
പിന്നെ വേറെന്തല്ലാ
വേറെന്തോ ഇനി ഉച്ചക്കനത്തെ ഫുഡ് കഴിക്കണം ഉ അങ്ങനെയുള്ള പരിപാടികൾ ഇല്ലേ അത് കഴിഞ്ഞിട്ട്
മീൻ മത്തിയാ
ആഹ നെയ്മത്തി മുളക ഇട്ട് കറി വെച്ച ഏ നെയ്മത്തി മുളക ഇട്ട കറി വെച്ച പിന്നെ വറുത്ത് പിന്നെ പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നതൊണ്ടൊന്നും അല്ലെങ്കി എന്തെങ്കലും കാണും തോരനോ അവിയലോ അങ്ങനെ എന്തെങ്കിലും കാണോ ഒും ഇല്ലായിരുന്നൊന്നും
ഞാങ്ങന്നെീ വെറുത്ത് പിന്നെ കറിയും വെച്ചി കറിയെന്താ ഇന്നോന്നും ഒണ്ടായിട്ടില്ല പിന്നെ ഞാന് പച്ചക്കറി മാത്രം തേങ്ങ പച്ചക്കറി മാത്രമായിട്ട് കറി വെക്കും
അത് എങ്ങനാ അത് വെക്ക്ന്നെ കറി വെ ന്ന് ചാറ് പോലെ വെക്കോ
ആാ ചാറ് പോലെ വേക്കും
അത് എങ്ങനാ വെക്ക്ന്നത്
പ അത് പച്ചക്കറി ഞമ്മള് എന്താരിക്കും അത് മാത്രം വേവിക്ക്യാ അയില് ഉള്ളി, പച്ചമുളക്, വൊള തുള്ളിയെല്ലാം ഇട്ടിട്ട് അത് മാത്രം വേവിക്ക്യാ മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഉപയോഗിച്ചേന് പിന്നെ തേങ്ങേനെ ചെറിയ ഉള്ളില്ലെ
ആ ആ ആ
ചെറിയ ഉള്ളിയും പിന്നെ ചെ ജീരകം ജീരകം വേണങ്കില് എന്നിട്ട് ആ തേങ്ങ അരച്ചി അലേക്ക് ഒഴിക്ക്യാ എന്നിട്ട് ശേഷം വറവ് ഇടാ എന്നാ ശെരിട്ടാ
ആ ശെരി എന്നാ